ഹലോ
ഹലോ
ഹലോ
ആപറഞ്ഞോ കേക്കാം
ഹലോ
ഹലോ ഹലോ
കേക്കുന്നുണ്ടോ
ആ കേൾക്കാം പറഞ്ഞോളൂ
ആപിന്നെ നമ്മള് മണ്ണിന്റെ മലിനീകരണം പോലെ തന്നെ പറയേണ്ടതാണ് എന്താണ് വായുമലിനീകരണം അല്ലെ ആ വായുമലിനീകരണം എന്ന് പറയുന്ന അതിന്റെ ഒരു ഉ വാഹനങ്ങളുടെ പുകേന്ന് ഒക്കെ വരുന്നത അപ്പൊ മനുഷ്യന് അതൊന്നും ശ്വസിക്കാനും പറ്റുന്നില്ല അല്ലെ
അത അതെ അതെ അതെ അധികം എന്താന്ന് വച്ച്ച്ച് കഴിഞ്ഞാല് ആമെയിൻ പ്രശ്നം എന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് വാഹനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കാരണം ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങൾ കുറവാണ് കാരണം അതനുസരിച്ച് ഗവൺമെന്റ് കൊറെ റൂൾസ് ഒക്കെ ഇറക്കിയ ത്‌ കൊണ്ട് മാനുഫാക് കമ്പനിയായിട്ട് അത് മാ അല്ലാതെ വേറെ മാർഗവമല്ല കാരണം അതൊക്കെ അനുസരിച്ചില്ലെ പിന്നെ അവർക്ക് നമ്മടെ അവരുടെ വാഹനങ്ങളടുത്ത് എന്താ പറയാ പിന്നെ നമുക്ക് വി വിൽക്കാനും സാധിക്കില്ല ആ അപ്പ പിന്നെ അവർക്കത് നഷ്ടമാണ് അതുകൊണ്ട് ഇപ്പഴത്തെ അതായത് ലേറ്റസ്റ്റ് വരുന്ന വാഹനങ്ങൾ അതിൽ ഇങ്ങനെ മാറിയിട്ടുണ്ട് പഴയ വാഹനങ്ങളില് പിന്നെ ഈ ഒരു പ്രശ്നമുണ്ട് അതിനായി ഈ പറഞ്ഞ പുകയും കാര്യങ്ങളൊക്കെട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട്
പക്ഷെ എന്നാലും ഈ വായുമലിനീകരണം നമ്മള് കൂടിക്കൂടി വരുന്നു പണ്ടത്തെ പോലെയൊന്നും അല്ല
കാരണം മാത്രമല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഫാക്ടറി ഓരോന്ന് ഉണ്ടല്ലോ അപ്പോൾ അവിടെന്നൊക്കെ ഈ വരുന്ന പുകയും കാര്യങ്ങളും അങ്ങനെയുംഉണ്ട്
എല്ലാം സാധാരണ മനുഷ്യരെയാണ് ഇങ്ങനെ ബാധിക്കുന്നെ പറയുന്ന പോലെ പിന്നെ ജലമലിനീകരണ ആണെങ്കിൽ അതും അതിന്റെ ബാക്കിയല്ലെ
കഴിയുമ്പോൾ അത് അത് ഭയങ്കര ഡേഞ്ചറാണ്
പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ പുകയാവുന് അല്ലേ പ്ലാസ്റ്റിക് ഒക്കെ മാക്സിമം നമ്മള് കത്തിക്കാതെ ഇരിക്കുന്നു പക്ഷെ അത്. പിന്നെ നമ്മള് എന്താണ് പുനരുപയോഗിക്കേണ്ടി വരുമല്ലെ
ആ് അല്ല അതിന അതിനന് വേണ്ടി ഒക്കെ ആ ചെയ്യാ കാരണം ഇപ്പൊ ഈ എന്താ പറ എന്ത പറയുക ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ആയാലും ശരി ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്ും കാര്യങ്ങളൊക്കെ കളക്ട് ചെയാൻ വരുന്നുണ്ട്
അത് വളരെ നല്ലൊരു കാര്യം
അതെ അതെ അപ്പൊ അവർക്ക് കൊടുക്ക അപ്പൊ എന്ത് ചെയ്യാ വന്നിട്ട് അവൻ റീൽസില് അതെ അതെ ആ ഇതിപ്പോ അതിന് പറ്റാത്തത് മാത്രമാണ് അവര് എന്താ ചെയ്യത് ചിലപ്പോ കത്തിച്ചോ അങ്ങനെയൊക്കെ ഒഴിവാക്കുക
ഉം ഇപ്പ ആയാലും പ്ലാസ്റ്റിക് വിൽപ്പനയൊക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ അല്ലെ പക്ഷെ എന്നാലും കുറച്ച്
അതായത് എന്താ അതിനൊരു എന്തോ ഒരു ഇണ്ട് എത്രയോ മൈക്രോണ് ആ ലെവല് ഉണ്ടത്
ആഹ് പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല ജീവിക്കാൻ പറ്റോന്ന് ചോ പണ്ട് നമ്മള് ഇതക്കെ ഇല്ലാതെയാണ് പണ്ട് ജീവിച്ചോ
ആഹ് കാലം മാറിയതിനുസരിച്ച് മാറിയത് കൊണ്ട് എന്തായാലും നമ്മളും അതനുസരിച്ച് അങ്ങനെ പോയത് കൊണ്ട് ഇനി നമ്മുക്ക് ഇനി അത് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും
ചില രാജ്യങ്ങളൊക്കെ എന്താണ് ഈ പ്ലാസ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെ
അല്ല അതിപ്പോ എന്തോ നമ്മുടെ രാജ്യത്ത് നിരോധിച്ച് കഴിഞ്ഞാൽ അത് കൊറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
പിന്നെ ടാറ്ക്കെ ഇടുമ്പോ ടാറിന്റെ അടിയിലെ പ്ലാസ്റ്റിക് കുരുക്കി ഒഴിക്കുന്ന അങ്ങനെ എന്തൊക്കെയ ഉണ്ടെന്ന്ന്നല്ലേ
ആഹ് കൊറെക്കെ ടാറിന്റെ ഇതിലും അങ്ങനെ വരുന്നുണ്ട്
ആഹ്
പിന്നാണ് ആഹ് പിന്നീ പറഞ്ഞ ജലമലിനീകരണം അവിടെ പറഞ്ഞ പോലെ ഈ എല്ലാവരും എന്ത് ചെയ്യുന്നു ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ
ഉം
ഇത് ഈ രാത്രിയിലൊക്കെ ആയിരിക്കും ഓരോരുത്തര് ഇപ്പ ഹോട്ടല് റെസ്റ്റോറന്റ് അതുപോലെ ഈ മീറ്റൊക്കെ കട്ട് ചെയ്യുന്ന അതായത് ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ അവിടെന്ന് ഈ വേസ്റ്റ് ഒക്കെ ഇവര് കൊണ്ട് ചിലപ്പോ ഈ രാത്രിയിലൊക്കെ കൊണ്ട് പോയിട്ട് പുഴയ പുഴ കായല് അവിടെക്കൊക്കെ ഒരു ഡമ്പി ഉം
പക്ഷെ അതിലേക്കൊക്കെ ഇട്ടാൽ അത് മത്സ്യങ്ങൾക്ക് ഭക്ഷണ ആവല്ലേ ചെയ്യാ
അങ്ങനെയല്ല അത് ഈ പറഞ്ഞ പച്ചക്കറി വേസ്റ്റ് അത് ഞാൻ വ പറഞ്ഞ ഈ ചിക്കൻന്റെ ഒക്കെ വേസ്റ്റ് അത് ഒരു കൊറെൊക്കെ പരിധി വരെ പക്ഷെ അതില് എന്താ പറ ചിക്കന്റെ ഒക്കെ ആണെങ്കിൽ ഈ ഇറച്ചി ഒക്കെ ആയിട്ട്ണ്ടാവുന്ന കുറച്ച് പാച്ച ഉണ്ടാവല്ലോ അവൊക്ക് അവര് തിന്നും ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഈ ആ ചിക്കന്റെയാലി ശരി അവർ ഈ എന്താ ഈ ചിറക് അങ്ങനെയുള്ളതൊന്നും ഇവര് കഴിക്കില്ലല്ലോ അതൊക്കെ അപ്പ വെളളത്തില് കിടന്ന കഴിഞ്ഞാലും അത് ജലം മലിനീ മലി
ഈ മണ്ണിൽയിങ്ങനെ ദ്രവിച്ചു ചേരില്ല എന്നന്നൊക്കെ പറയുണ്ട് അല്ലേ
ആഹ് ഇല്ല ഇല്ല ഇല്ല അത് ആഹ് എല്ല് ദ്രവിക്കും പക്ഷേ വർഷങ്ങള് എടുക്കും
ആഹ് ഭയങ്കരായിട്ട് ആഹ് അതീ ഫോസിലൊക്കെ ആവുന്ന അല്ലേ ഫോസില്
പെട്ടെന്നൊന്നും പറഞ്ഞത് അതായത് നമ്മളാ ബൊഡിയിലുള്ള ബാക്കിയുള്ള ഈ അതൊക്കെ ആലും ദഹിക്കുന്നത് പോലെ
എനിക്ക് തോന്നുന്നു ഈ സിമന്റ ഒക്കെ മണ്ണിൽ പിന്നെ ഇതാെന്ന് തോന്നുന്നല്ലേ സിമെന്റും മണ്ണിന് ദോഷ അല്ലേ
ദോഷമാണ് പക്ഷേ സിമന്റ്ക്കേ ന് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പ അധികം പേരും നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കാരണം ഈ വീട് അഹ്
ആഹ് ഈ പണ്ടൊക്കെ നമ്മള് പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ആ മണ്ണ് അല്ലെ മണ്ണ് കളിമണ്ണൊക്കെ ഇതാക്ക വീട് കേട്ടുന്ന ഒരു ആഹ് ഒരു വീടൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടോന്ന് ആലോചിച്ചു നോക്കിയേ ഈ തണുപ്പിൽ ഭയങ്കരമായിട്ടുള്ള ചൂ ചുടിൽ നിന്നും നമ്മുക്ക് തണുപ്പിലേക്ക് തന്നെ പോവാ അല്ലെ കോൺക്രിറ്റ് കെട്ടിടങ്ങൾ വരുമ്പോ അല്ലേ ഭയങ്കര ആയിട്ട് ചൂട് വരുന്നത് പക്ഷേ ആ മണ്ണക്കോ ഉപയോഗിച്ച് പിന്നെ കെട്ടിട്ടുണ്ടങ്കി ഒന്ന് ആലോചിച്ച് നോക്കല്ലേ
ശരിയാണ് പക്ഷെ എന്താ പറയാ ഈ മണ്ണണ് വെിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണം ഇപ്പൊ നമ്മള ഈ കോൺക്രീറ്റ് വെച്ചി ഇപ്പോൊ ഒരു എന്തെില ഒരു മരോ അങ്ങനെ എന്തൊലും കൊളിഞ്ഞ പോണ ഒരു പരിധിവ വരൊക്കെ അത് താങ്ങി അതായത് കുഴപ്പൊന്നുമ ഇല്ലാണ്ട്
ബലം കിട്ടും
പക്ഷെ ആ സമയം വന്നുകൊണ്ടാണെങ്കിൽ പറഞ്ഞല്ല നമുക്ക് വേറെ
പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോൺക്രീറ്റ് കെട്ടിടമൊക്കെ ആണെങ്കിലും എന്താണ് അത് ഇങ്ങനെ താങ്ങി നിന്നാലും പക്ഷെ അതിനനുസരിച്ചുള്ള പൈസ അവിടെ പോകുന്നില്ല നമ്മൾ ഈ മൺകെട്ടിടമക്കെ മരുന്നാലും അതില് മ അന് വല്ിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൈസൊക്കെ വരുോ
അങ്ങനെയല്ല ഇതിപ്പ നമ്മളൊ ഒരു വീട് പണിയാണെങ്കിൽ കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചച്ച് കഴിഞ്ഞാല് അതായത് ഈ നമ്മ നോർമല ഒരു വീട്ണിയണെങ്ക കുഴപ്പില്ലപ്പ മണ് വെച്ചിട്ട്ക്കൊണെങ്കില നമുക്ക് കുഴപ്പമില്ല ചെയ്യാം ബക്ഷ അനെ വല്യ വല്യ ബിൽഡിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എായാലും നമുക്ക് ഈ സിമെന്റും അങ്ങനെയൊക്കെ എന്തായാലും ഉപയോഗിക്കാണ്ട് വേറെ മാർഗം ഇല്ലല്ലോ
അതെ അത് ശരിയല്ലേ
ആ അ പറഞ്ഞ അല്ലെങ്കി ഇപ്പൊ നമ്മളിപ്പോൊ അതായത് എന്റെ ഒരു കസിന്റെ വീടിന്റെ അടുത്തൊരു വീടുണ്ട് അതായത് പുള്ളിത് ചെയ്തേക്കുന്നെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ അതായത് നമ്മൾ അതായത് സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് ആ അതരി നമ്മള് എന്താ പറയ കട്ടയൊക്കെ വെച്ച് അത് ആ ഗ്യാപ്പൊക്കെ ഫില് ചെയ്യാൻ വേണ്ടിട്ട് സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് ക്ഷെ പൊറത്ത കൂടെ ഇപ്പൊ നോർമല നമ്മള് ഈ സിമെന്റ് തേക്കുവല്ലേ ചെയ്യ തിന്ു പകരം ുള്ളിന്ന് വെച്ചച്ച് കഴിഞ്ഞാൽ ഈ ചുണ്ണാമ്പ് കളർന്നിട്ടൊരു ആ മണ്ണില്ലേ അത് വരുത്തിച്ചിട്ട് അത് വെച്ച് തേക്കുകയാണ് ചെയ്തത് അതായത് വീടിന്റെ അകത്തും പുറത്തും
അപ്പൊ അതിന് നല്ല ചെിലവാണോ അതോ ചെിലവ് കുറവാണോ
ചെിലവ് കുറച്ചുണ്ട് പക്ഷെ എന്നാലും നല്ലതാണ് കാരണം നല്ല തണുപ്പുണ്ടാവും
നല്ല തണുപ്പു ണ്ടാാവും ആ തണുപ്പാണല്ലോ ഇപ്പൊ വേണ്ടത് അല്ലെ കാലാവസ്ഥക്ക് അനുസരിച്ച് നമ്മൾ വീട് വെക്കണം ആ ഒരു മെന്റാലിറ്റി ആ ഒരു
അതെ അതെ അതെതെ തണുപ്പ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ എന്താ കൂടിപ്പോ ജസ് വേണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യ അത്രേ ഉള്ളൂ ഉ പിന്നെ ഈ ഏ സിുടൊവശ്യം അത് ഇല്ല അതില ഇരുന്തോ ചുണ്ണാമ്പ് വളർന്ന മണ്ണയതുകൊണ്ട് അതില ഒരു ചെറിയ ഒരു പശവശപ്പ്ണ്ടാവും പിന്നെ ചെറുതായിട്ടൊ ഒരു ആ ആ് ചെറുതായിട്ട് പച്ചേലത്തെ ഇതൊക്കെ നമുക്ക് വണ ആ നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്ത് ആ അങ്ങനെ ചെയ്ത് പണ്ടത്തെ വീടിന്റെ ഒരു സ്റ്റൈല ആണ് പുള്ളിര് ചെയ്തേക്കുന്നത്
സത്യം പറഞ്ഞട്ട ഇനി എനിക്ക് അങ്ങനെ ഒരു വീടൊക്കെ കെട്ടണം എന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മുടെ കാ നമ്മളിപ്പം പണ്ടൊക്കെ ആണെങ്ക ൽ എ പറഞ്ഞിട്ടണ്ടെിൽ എന്താണ് ഉറപ്പ് വേണം അന് വേണ്ടിട്ട്മ്മ ഒരു സമന്ലേക്ക് വന്ന ഇപ്പ നമുക്ക് വേണ്ട തണലാണല്ലോ അപ്പൊ ഈ തണല് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു
ആ അതെ അതെ അതെ പക്ഷെ അതതെ പുള്ളി അവിടെ ചെയ്തി പറഞ്ഞ അങ്ങനെയാണ് ആ മണ്ണ് വെച്ചിട്ട് തന്നെ അതായത് ഈ പെയിന്റിങ് ആയാലും ശെരി ആ പഴയ ഒരു മണ് വച്ചിട്ട് നമ്മള് തേച്ച് കഴിഞ്ഞ അങ്ങനെണ്ടും ആ ഒരു
പിന്നെ ഈ മൺകട്ട മാത്രം ഇങ്ങനെ വെച്ചി മൺകട്ട മാത്രമല്ലേ അതേപോലെ തന്നെ എന്താണ് മണ്ണ് മണ്ണ് വെച്ചിട്ട് മൺകട്ട മാത്രം വെച്ചിട്ട് അതിലായാലും ഒരു തണുപ്പക്ക് ഉണ്ടാവൂലേ
ഉണ്ട് പക്ഷെ അതായത് ആ അങ്ങനെ ഒരു പുതിയ സൈസ് അങ്ങനത്തെ ഒരു ഇത് വരും കട്ട വരുന്നുണ്ടല്ലോ ഓക്കേ ഉം അതത അ പക്ഷെ പക്ഷേ അതിനെ ഞാൻ നോക്കിയിട്ട് അതെ പോലൊരു ഞാനൊരു ആഡ് കണ്ടിരുന്നു ആഹ് അപോല മൺക ഒട്ട വെച്ചിട്ടന്നെ അതായത് വേറെ തേക്കുംന്നും വേണ്ട അതിന്റെ ഒരു ലോക്കുണ്ട് ആ ലോക്ക് ലോക്കിലിങ്ങനെ ആ ആണ് അതിലാ ആ ലോക്കിന്റെ ഒരു പിടുത്തത്തില് ആ അങ്ങനെ ആണ് ആഡിൽ കണ്ടത്
ആ അതെ
ഉം
അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മാറി ചിന്തിക്കേണ്ടത് നമ്മള് എനിക്ക് തോന്നുന്നു കേരളം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങൂന്ന് എനിക്ക് അറിയത്തില്ല നി കുറച്ച് മുമ്പിന്നാലേ
അതായത് പക്ഷെ അതിനൊരു പ്രശ്നം എന്താന്ന് വെച്ച കഴിഞ്ഞാല്
എല്ലാവർക്കും എന്താണ് ഒരു ഒരു വട്ടം എന്താണ് അതിലേക്ക് പൈസ ഇങ്ങനെ കൊടുക്കാനേ താല്പര്യ ഉണ്ടാവുള്ള പിന്നേ പിന്നെ അല്ലേ പൈസ ഇങ്ങനെ ചെയ്തൊണ്ടിരിക്കാൻ വേണ്ടി അതിൽ താല്പര്യം ഉണ്ടും ഇതൊക്കെയണെങ്ക ഇടക്ക് ഇടക്ക് ഇങ്ങനെ പറഞ്ഞ
അതെ അതായത് പക്ഷെ അതില് നമ്മള് ഞാ പറഞ്ഞില്ലേ ഇത് കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അപ്പഴ നല്ലൊരു കാറ്റ് വീശുക അതെ എന്തെങ്കിലും ഒക്കേ ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് അതെ നമ്മള് പിന്നെ അതില് വലിയ കാര്യം ഉണ്ടാവില്ലോ പക്ഷെ ആ സമയം എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ സിമെന്റ് വെച്ച് നമ്മള് തേച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പോ അത്ര വലിയ പ്രശ്നമൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോ എല്ലാവരും അത് യൂസ് ചെയ്യുന്നത്
പക്ഷെ അതിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം പിന്നെ പൈസയൊക്കെ അങ്ങനെ ഉള്ളവർക്കും ഉം അതില് മെനക്കടാൻ താല് താല്പര്യമുള്ളവർക്കും പിന്നെ അതിലേക്ക് താല്പര്യം ഉള്ളവർക്കും അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷ പരീക്ഷിക്കാവുന്നതാണ്
അതെ അതെ അതെ
അങ്ങനെയാണ് വീട്ടിൽ എ സി വെക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്ന അറിയില്ല ഞാനങ്ങനത്തെ വീട്ടിലൊന്നും അങ്ങെ ഇരുന്നുട്ടില്ല ഏ സി വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു നല്ല തണുപ്പൊക്കെണ്ടാവുമെന്ന് തോന്നല്ലേ
ആ നല്ല തണുപ്പുണ്ട് കാരണം ഞാനീ പറഞ്ഞ പറഞ്ഞല്ലോ നേരത്തെ ഒരു ആള് അങ്ങനെ ചെയ്തുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആഹ് അപ്പൊ ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ശരി അണവളപ്പ ചശിയുടെ ആവശ്യം വരുന്നില്ല കാരണം എന്താ നല്ല തണുപ്പുണ്ട് കാരണം പകല് വേണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു അതായത് ഫാന് യൂസ് ചെയ്യയാണെങ്കിലും ആ എന്താ പറയാ ചെറിയ സ്പീഡിൽ ഒന്ന് യൂസ് ചെയ്യേണ്ട ഒരവശ്യം വരുന്നുള്ളൂ കൂടിപ്പോയാ
ഉം ഹം ഹം കറണ്ട് ബില്ല് നമുക്ക് അവിടെ ലാഭിക്കാം
അതെ കറണ്ട് അവിടെ ഞാൻ അന്ന് അന്ന് കുറേ മുന്നേ ആണ് പോയത് പക്ഷെ അപ്പോൊ അപ്പന്ന് പറഞ്ഞൽ നമുക്ക് ഇങ്ങനെ ഒരു ചൂടൊന്നും ഇല്ല അപ്പ അപ്പൊ പ്പ എന്തായാലും അപ്പത്തെ ഞാൻ പോയരു സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവിടെ ഇപ്പ ഫാനിന്റെ ആവശ്യം ഇല്ല ഏ സിയുടെ ആവശ്യമില്ല
ഉം പക്ഷെ എല്ലാം ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് താല്പര്യവും പിന്നെ സമയവും പൈസയും ലാഭവും സാമ്പത്തികവും എല്ലാം നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തികമൊന്നും ഇല്ലാത്ത നമ്മ നമ്മളെ പോലുള്ളവർക്കൊക്കെ ആണെങ്ക ഇത്രയും വലലിയ ഇതൊന്നും അല്ലെ അങ്ങനെയല്ല താല്പര്യം ഉണ്ടാവണം താല്പര്യം മാത്ര കഴിയുല്ല
ന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ആ അങ്ങനെന്നും നമ്മള് ചിന്തിക്കില്ല നമ്മള് ചിലപ്പോ കുറച്ച കൂടെ എന്താ പറയാ അതായത് പുള്ളി ചിന്തിച്ചന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് അതായത് അവര് വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂര് അവിടെ എവിടെ ആായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ ഇടക്ക വണ്ടട്ടാണ് ചെയ്തത് അപ്പൊ ഉള്ളി ചെണ്ടി ചച്ചന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പിുള്ളേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് താമസിക്കാൻ പലപ്പോഴുംന്നന്ന് വരുന്നു അത് അതിനധികം ആർഭാടവും കാര്യങ്ങളോന്നും വേണ്ട ആവശ്യമില്ലാന്ന് പുള്ളി ചിന്തിച്ചു
പിന്നെ ടൂറിസം ഒക്കെ ആകും പോലെ ടൂറിസം ർക്കൊക്കെ വന്ന് നിക്കക്കാനൊക്കെ ആയാലും ഒരു സ്റ്റേ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിലും
ആഹ അങ്ങനെയൊക്കെ നോക്കുകവാണെങ്കില് അല്ല അങ്ങനെ ആ ഒരു പ്ലൻൊക്കെ ഉണ്ടെങ്കി നമ്മളെ എന്താ പറയാ അതിലേക്ക് നമ്മള് ക്യാഷ് നമ്മള് കൊറച്ച് അധികം ചെലവാഴക്കിയാലും നമ്മുക്ക് നഷ്ടം വരുന്നില്ലല്ലോ ക ഇപ്പോ ഒരു ടൂറിസ്റ്റ് ഹോമപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടല്ലോ ആ ഓക്കെ ഓക്കെ